ഹലോ
ആഹ് കേക്കാടി പറഞ്ഞോ
ഓക്കേ ഓക്കേ എന്തേയ്ന്ന് പറ പറ മെസ്സേജ് വന്നോണ്ടിരിക്ക്ന്ന് നീ പറഞ്ഞോ.
ആണെങ്കിലേ
ആഹ്
ആഹ് ധീരജ് എന്താ പറയുന്ന് സുഖം തന്നെ
ഓ ധീരജയ്ക്ക് സുഖം തന്നെ ധീരജ പോസ്റ്ററ്ന് പോയ കാര്യം ഓ സുഖം പോസ്റ്റർന് പോയ കാര്യം പറഞ്ഞ ഫ ഫസ്റ്റ് കിട്ടീല്ലേ
ആഹ്
അതിന് അതിന്റെ കാര്യം പറഞ്ഞ അവിടെ ചെന്നപ്പത്തേക്യും അവ്ടെ ആ അത് അവ്ടെ ചെന്നപ്പത്തേക്കുമേ ചെസ നോർമലി അവർക്ക് മൂന്ന് മണിക്യൂറായിര്ന്ന് മൂന്ന് മണിക്യൂറും മൂന്ന് ആൾക്കാര് മ് അങ്ങനെര്ന്നു കഴിഞ്ഞ വർഷം വരെ പക്ഷെ ഇപ്രാവശ്യം പോയ സൽ പോയ സമയത്ത് രണ്ട് ആൾക്കാരും രണ്ട് മണി ക്യൂറായിട്ട് അവര് കൊറച്ച് അപ്പ അ അതിവർ ക്ക് വർ ഇവർക്ക് ഭയങ്കര ഇതായി ന്ന സാ നമ്മ നമ്മള് ഇവര് കോളേജ് പ്രാക്ടീസ് യ്മ്പോ ഒര് ഫുൾ ഡേ എടുത്താണ് ഒരു പോസ്റ്ററേര് വരക്യുക അപ്പാ ഇപ്പ ഇപ്പ നോ ഇപ്പ നോക്കുമ്പത്തേക്യും അവ്ടെ പോയിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് അല്ല സെ മൂന്ന് മണിക്യൂറുല്ല രണ്ട് മണി ക്യൂറ്കൊണ്ട് ഒരു ഫുൾ പോസ്റ്റർ കംപ്ലീറ്റീയണഅതും പിന്നെ അവള് പറയുന്ന അവ്ടെ അവർക്ക് ബെഞ്ചും ഡെസ്കൊന്നും കൊടുത്തില്ല അവരെല്ലാരും തറയി ര്ന്നാണ് വര ച്ചത്.
അയ്യോ
എന്നച്ചാ തറയില് ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് തറേ ഇരിന്നാണ് വരച്ചത് പിന്നെ അവളും നാസിലേയും ആയിരുന്നു മറ്റേ ജി എൻ എമ്മിലെ കൊച്ചുണ്ടല്ലോ.
ആഹ് ആഹ് അവള് പറഞ്ഞായിരുന്നു.
ആഹ് അപ്പൊ അവ രണ്ടുപേരും കൂടി ഇരുന്നാ പിന്നെ എന്തോന്നാ പ്പോ അവര് ഒരുപാട് റഫർ ചെയ്തിട്ടാണ് എടു ത്തത് പിന്നെ നമ്മളെ കോളേജ്ന്ന് എല്ലാ പോസ്റ്റേഴ്സിനും ഒത്തിരി എന്നച്ചാ എല്ലാ പോസ്റ്റർ ചെയ്ത എല്ലാർക്കും ഒരു പ്രൈസ് വെച്ചുണ്ട് നമ്മളെ കോളേജില്.
ആണോ അത് കാര്യായി
പിന്നെ അവള് അവള് പറയുന്നവെച്ചാ ഭയങ്കര ടൈറ്റ് ആയിരുന്നു എന്ത് കോബ എന്ന് വെച്ചാ എല്ലാരും നന്നായിട്ട് വരക്കും വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡോ പിക് ഡിഫ്രന്റ് ആയോണ്ട് കുഴപ്പയില്ല സ് ഇവള് സൈക്കയാട്രി കുറേ പേര് അനാറ്റമി ഫിസിയോളജി അങ്ങനെ ആകുമ്പോ കുഴപ്പയില്ല
ഓഹ് ഓഹ് അതോണ്ട് എല്ലാത്തിന്ന് ഓരോന്ന് വെച്ച് കിട്ടിയല്ലോ
എല്ലാ ഓഹ് ഏകദേശം എല്ലാർക്കും കിട്ടി അഷ്ലിനൂനും മറ്റേ വേണിക്യും എന്തോന്ന് ചൈൽഡ് പീടിയാട്രിക്ക് അത് ഫസ്റ്റ് ആളാ എനിക്കറിഞ്ഞൂടടി
ആഹ് ഫസ്റ്റ് ആന്ന് തോന്നുന്ന്
ആണോ അത് അതന്നെ
അറിയാവയ്യ ഞാനാണെങ്കി അത് പിന്നെ ക്ലീ ധീരജേന കണ്ടിട്ട് പിന്നെ നമ്മള് മറ്റതൊന്നും നോക്കില ധീരജ മാത്രല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യോള്ള്
ഓ ഞാനും പിന്നെ അനാറ്റമി ഫിസിയോളജിക്ക് ഫസ്റ്റ് ഉണ്ട് കാരണം ഞാൻ മറ്റേ ആപ് പ്പിൽ കേറില്ല ഞാൻ പറഞ്ഞില്ലേ മറ്റേ അതിനൊന്നു ഇതിട്ടില്ലായിരുന്നോ ലിങ്ക് ആ സാ ആ സാധനം അവ നമുകിട്ടായിരുന്നു നമുക്ക് അയിച്ചന്നായിരുന്നു അപ്പൊ ഞാനതിലപ്പെഴും കയറി നോക്കോണ്ടിരിക്യ അപ്പൊ ഞാനിങ്ങനെ നൊ പ്പ അതിനാത്ത് ഏറ്റവും ഫസ്റ്റ് കെടന്ന സാധനം ഈ അനാറ്റമി ഫിസിയോജിയാണ് അതിന്റാത്ത് ഫസ്റ്റ് ഉണ്ടായിരുന്നത്
പ്പ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ
ഓ എന്ന് വെച്ചാ അതിന്റാത്ത് നമ്മളെ കോളേജിന്റെ മാർക്ക് ലിസ്റ്റ് മാത്രല്ല നമ്മടെ ഓരോ ഓരോ കോളേജിനും എന്തിനൊക്കെ കിട്ടിട്ടുണ്ടെന്ന് അവരിട്ടിട്ടുണ്ട് പ്രത്യേയിച്ച് ആ ലിറ്റ്റേച്ചർന് ലിറ്റ്ട്രേച്ചർന് ആഡ്സില് എത്തിട്ട് ഓ അതിട്ടൊണ്ട അതിട്ട് ണ്ടായിരുന്നു അതില് പിന്നെ ഇതൊക്കെ ഇത് ഇട്ട്ണ്ടായിരുന്നു എന്തോന്ന് മ പേഴ്സണാലിറ്റി അവിടെ സ്പെഷലായിട്ടൊരു ഏത് ഇതുണ്ടായിരുന്നു പേഴ്സണാലിറ്റിക്ക് മാത്രം ഞാൻ വിചാരിച്ച് അന്ന് അതില് ഇങ്ങനെ ഒരു ഫോട്ടോ വരുന്ന രീതിയിലാണ് കെടന്ന അപ്പൊ ഞാ വിചാരിച്ച് ഇനി ജയിക്കുമ്പോല്ലാ അവരെ ഫോട്ടോവരുയിരിക്കും പക്ഷെ ഫോട്ടോ വന്നില്ല ഏത് കോളേജാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്
പക്ഷെ ജെസ്സിയ അടിപൊളിയായിരുന്നല്ലേ അന്ന്
ഓ പ്രത്യേച്ച് ആ പിങ്ക് സാനത്തിൽ സെറ്റ്
ആ കാര്യം അവള് ധീരജയും പറഞ്ഞിട്ടുണ്ടായിരുന്ന ന്ന് വെച്ചാ ഫസ് റ്റ് അവളായിരുന്നു തൊടങ്ങിയതെന്ന് മറ്റേ ട്രഡീഷണൽ റൗണ്ടില് അടിപൊളിച്ച് ഭയങ്കര തല ക്കനായിരുന്നു നമുക്ക് ആ ഒരു ഭയങ്കര ആ ഒരു എടുപ്പുണ്ടായിരുന്നു നമുക്കാ ആ സ്റ്റേജിൽ നിന്നവർക്ക്
ഓഹ്
ഇവരെല്ലാരും പ്രതീക്ഷ ആ മൂന്നിനകത്ത് വരൂന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും കിട്ടിയില
ആ അത് ഇത് ഇപ്പ ഇവരുടെ ക്രൈറ്റീരിയ പ്രശ്നാണ് അതാണ് അങ്ങനെയന്ന് തോന്നുന്ന് ക്ഷെ ആ ക്രൈറ്റീരിയ നമ്മക്ക് കൃത്യായിട്ട് അറിഞ്ഞൂടന്ന് തോന്നുന്നു
ആ അതാണ് പക്ഷെ അവര് പറഞ്ഞരുതെന്ന് കാരിച്ച ആദ്യത്തെ രണ്ട് രണ്ട് റൗണ്ടും ജസിയക്കാണ് കി ട്ടിയന്ന് ഉറപ്പാണ് കാരണച്ചാൽ അത്രയും അടിപൊളിയായിട്ടാ അവള് ചെയ്തെന്ന് പിന്നെ വന്ന റൗണ്ട് ലാണ് എവിടെയോ അവൾക്ക് പോയതെന്ന് അത് കാരണം അവക്കത് മിസ് ആയെന്നാണ് ഇവരൊക്കെ പറയുന്നത് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നന്ന് ആഹ് ആദ്യത്തെ രണ്ട് റൌണ്ടിൽ നല്ല സ്കോറൈത് ആൾക്കാര് പിന്നത്തെ റൗണ്ടിലൊന്ന് ബാക്ക് ആയിപ്പോയ അതാണ് ഫസ്റ്റ് കിട്ട കിട്ടാതെ പോയത്
ഓ അന്നേ പിന്നെ അന്നും ഇങ്ങനെയായിരുന്നല്ല അവക്ക് എഴുതുന്നേല് കുറച്ച് ഇതായിരുന്നല്ലോ
ഓ അങ്ങ് അതോണ്ടായിരിക്കും പക്ഷെ പറഞ്ഞത് എല്ലാം അടിപൊളിയായിരുന്നു
ഓ ഷാനി മാം പറഞ്ഞോൊണ്ട് മാത്രമാണ് അവള് പോയന്ന് എനിക്ക് തോന്നുന്നത് എനിക്കറിഞ്ഞൂടാ കാരണം എന്നുസാ വളേ അവളെ മറ്റ അവള് ചോദിക്കുന്നുന്നതിനല്ലല്ലൊരു ആൻസർ എഴുതിയതന്ന മിക്കപ്പോഴും പിന്നെ അതുപോലെ പിന്നെ അവിടെ കണ്ടവര് പറ്ഞ് ഫസ്റ്റ് കിട്ടിയ അവരെ അ ത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ലന്ന്
ഈ അത് ഒരു ഗൗരിന്ന് പറഞ്ഞരു കൊച്ചായിരുന്നുന്ന് ആ ആ ആഹ് കുട്ടി പ കഴിഞ്ഞ തവണ സെക്കൻഡ് കിട്ടിന്ന് പ്പ അന്നേ അവള് പറഞ്ഞിട്ടാ പോയതന്ന് നീ വട്ട് അവക്ക് ഫസ് കിട്ടിയ പറ്റാത്തോളുന്ന് അപ്പൊ അടിപൊളിയായിരുന്നു കുറച്ച് ലുക്ക്ഴസ് നല്ല ഭംഗിയ ആയിരുന്നു ഈ ഗൗ രി വരുന്നത് വരെ ജെസ്സി ആയിരുന്നു അടിപൊളി ഗൗരി വന്നപ്പോ ഗൗരി ആയിരുന്നു അടിപൊളി എന്ന് പറഞ്ഞ് ഇവരെല്ലാരും മുടിയൊക്കെ നല്ല പോലെ ഇണ്ട് നല്ല താഴെ വരെ ഉണ്ട് മുടി ആ് അവള് ആ ആദ്യത്തെ അത് അത് മറ്റേ എസ് എൻ എ സം സ്സോണ്ട് അതിലെന്തോ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ധീരജ് എന്താണ് പറഞ്ഞെ കണ്ണ് ബ്രൗൺ ഐസ് ആണെന്ന്
ആ അത് പറഞ് മുടി ഉണ്ട് നല്ല കണ്ണാണെന്ന് പറഞ് എന്നുവെച്ചാ ഡി എസ് പറഞ്ഞത് ആ ഒരു ഫോർട്ട് എന്നുവെച്ചാ അവ ആ സൗത്ത് ആ ഒരു ഇപ്പോഴത്തെ ഇവന്റനെകാട്ടി നല്ലതാണ് ആ ചേച്ചിന്റെ വേറെ പോസ്റ്റുകളെന്ന് സീനിയാറാണ് നമ്മളാ നമ്മളെ സീനിയറാ
സീനിയറാണ്
ഉം ഉം പിന്നെ സെക്കൻഡ് സെക്കൻഡ് അത് സെക്കൻഡും തേർഡും അറിയാം വയ്യ അത് ഇത് ഇവര് മുട്ടത്തറ സിമ ഈ ചേച്ചി
ഫസ്റ്റ് ആ ഫസ്റ്റ് മുട്ടത്തെറയാണ് പക്ഷെ അവർക്കാണെങ്കില് എന്ന് വെച്ചാ ഈ യെവർക്കു എല്ലാവർക്കും നമ്മെ കോളേജ്ലുള്ള എല്ലാവർക്കും പ്രതീക്ഷയിണ്ടായിരുന്നു ഒരു മൂന്നിനകത്ത് ട്ടങ്കിലേ ഇവള് കേറുംന്ന് ഇവർക്കൊരു പ്രതീക്ഷണ്ടാര്ന്ന്
എനിക്കുണ്ടായിരുന്നു കണ്ടിട്ട് അടി മറ്റേ സെറ്റ്ല്ലായിരുന്നു അഫ്സൽ അയചെന്നാ വീഡി
ആ് അഫ്സൽ അയച്ചത് അടിപൊളിയെന്ന് ഒരു മൂന്നിനകത്ത് വരുമെന്നൊരു മനസ്സിലൊരു പ്രതീക്ഷയ ഉണ്ടായിരുന്നു
എനിക്ക് എനിക്കാ ലാസ്റ്റ് നിമിഷം വരെ ബാല ചേട്ടന്റെ വന്നപ്പോ എനിക്ക് ഉറപ്പായിരുന്ന് ഓ ഇടത്തെ ഇപ്പൊ ജസി വൈന്നെ ഇന്ന് ഫസ്റ്റ് മിസ്സസ് തന്നെയെന്ന് കിട്ടുമെന്ന് തോന്നിയില്ല പക്ഷെ ഒരു ഫസ്റ്റ് സെക്കന്റോകെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച്
പക്ഷെ എന്നാലും കൊറെ ആ പക്ഷെ ഇവരെല്ലാവരും പറഞ്ഞ് ഈ സെക്കൻും തേർഡും അത്ര കൊള്ളത്തിലായിരുന്നു ആ ജെസ്സിയനെ വെച്ച് നോക്കാണെകിൽ പിന്നെ ക്രൈം അക്ടീരിയ ബേസിലാ എല്ലാവരും മാർക്ക് ചെയ്യുന്നത്
ആ ആഹ കാരണം പിന്നെ എഴു എഴുതുന്നതിലും കുഎസ്ടിഒന് ചോയിക്കുമ്പോ പറയുന്നതിലും ഐ കോണ്ടാക്ട് വേറെ ഇതിന് കുറച്ചു കാര്യം കൂടുതലാണല്ലോ
ആ അതുകൊണ്ട് നമ്മുക്ക് നമ്മക്ക് ഇതിന്റെ ക്രൈറ്റീരിയാസ് അറിഞ്ഞു കൂടാതോണ്ട്
ഉം ഞാൻ പൊറത്ത്ന്ന് പൊറത്ത്ന്ന് കാണുമ്പോ കൊള്ളാന്ന് തോന്നീയിട്ട് കാര്യല്ലല്ലോ
അതാണ്
പിന്നെ മറ്റേ ഞാനാണെങ്കി ഒരു ഇത് കണ്ട് ഇൻസ്റ്റാഗ്ര ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റ് എന്നാ വെച്ചാൽ ഈ ഗ്രൂപ്പ് ഡാൻസിൽ ഗ്രൂപ്പ് ഡാൻസ് കളിച്ചാ വേറെ പിള്ളോര് വേറെ ഏതൊരു കോളേജിലെ പിള്ളേ അവര് ഇതിനകത്ത് ഇങ്ങനെ എഴുതിയെക്ക്ന്ന് നമ്മുക്കല്ലേ ഫസ്റ്റ് കിട്ടിയാ അവരിങ്ങനെ എഴുതിയെക്ക്ന്ന് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള ജഡ്ജ്മെന്റാണ് അല്ലെങ്കിലും ഇവിടെ. ഇപ്പോഴത്തെ കാലത്ത് നമ്മള് ചെയ്യുന്ന നമ്മുടെ ടാലന്റിനല്ലല്ലോ വില എന്തോന്നു ഇപ്പോഴത്തെ കാലത്തെ ഫുൾ പൊളിറ്റിക്സ്സ്നല്ലേ വില അങ്ങനെയുള്ള രീതിയിൽ ഇവരെഴു എഴുത്തിവിട്ടേക്കുന്നു
ആഹ
എന്നുവെച്ചാ അവർക്ക് കിട്ടിയില്ല അവർക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയില്ല ഫസ്റ്റ് നമ്മക്ക് ഏഹ് സെക്കന്റ്‌ ഉപാസിന കോളേജ് ഓഫ് നേഴ്സിംഗിന് മറ്റത് ഉപാസിന ഏഹ് സ്കൂൾ ഓഫ് നഴ്സിങ്ങിന് ഇങ്ങനേണ് കിട്ടിയത്
അങ്ങനെ പക്ഷെ അത്ങ്ങനെ മാ മാപ്പിളാ പാട്ടിന് ഭയങ്കര വഴക്കായെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നെല്ലാരും. മാപ്പിളപാട്ട്ന് സി എസ് എ ആഹ് സാഷായണി ആഹ് മാപ്പിളപ്പാട്ട് അല്ല വട്ടപ്പാട്ട് വട്ടപ്പാട്ടിന് നമ്മക്കല്ലേ ഫസ്റ്റ് സെക്കൻഡ് അത് കിട്ടിയത് മ മറ്റേ സി എ സി ക്കാ കിട്ടിയത് അവന്മാര് ഭയങ്കര വഴക്കായിരുന്നു അടിയായിരുന്നു ഇന്ന്. അങ്ങനെ ആശ് ജഡ്ജിനെ കേറി എന്തോ വഴക്ക് പറയോ എന്തൊക്കെ പ്രശ്നങ്ങളായന്നൊ
ഓഹ് അത് ലവൻ പറയുന്ന കേട്ട് ഈ അവ് അത് അവട്ന്ന്ങ്ങനെ ആ ഉപാസനയിലെ മേഡം പറഞ്ഞെന്ന് ഈ നിങ്ങൾ ഇനി ഇനി ഇതുപോലെ ത്ത ഇനിയും ഈ വഴക്ക് തുടരേണെങ്കിൽ ഞാനിപ്പ ഡിസ് ക്വാളി ഞാൻ ഈ വട്ടപ്പാട്ട് മൊത്തത്തിൽ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അത് തുപോലെ തന്നെ ഞാനിനി ഈ വ ഈ പ പ്രൊ പ്രോഗ്രാം തന്നെ ഞാനിപ്പ ഇവിടെ വച്ച് സ്റ്റോപ്പയ്യും അതിനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് അതിനുള്ള ഇതെനിക്കുണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ മേഡം കൊറേ വഴക്ക് പറഞ്ഞ്.
ആഹ് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടായിരുന്നു ധീരജയും ഇവന്മാരെല്ലാരും പറയുന്ന കേട്ടായിരുന്നു.
ആഹ് അങ്ങനേണ് അങ്ങനേണ് അവൻ മറ്റേ അവരെ ചാട്ടൊക്കെ നിർത്തിയിട്ടവിടെ പോയിരുന്ന. എന്ന് വെച്ചാ ആ അവര് മൈക്കെട്ത്ത് വച്ച് പറഞ്ഞ് ഞാൻ വിചാരിച്ച ഇപ്പ ഈ മൊത്തത്തി ഈ പ്രോഗ്രാം ഇവിടെ നിർത്താൻ എനിക്ക് പറ്റും. ഇനിയും കൂടുതൽ കാണിച്ചാ ഞാൻ വട്ടപ്പാട്ട് നിർത്തും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം മൊത്തത്തി ഞാൻ നിർ ത്തൂന്നാ പറഞ്ഞെ. പിന്നെ മിണ്ടായിരുന്ന് പിന്നെ അവന്മാര് പോയി മിണ്ടാതിരുന്നു.
ഓഹ് കഴിഞ്ഞ വട്ടം എന്താ അവന്മാർ ക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത് മാപ്പിളപ്പാട്ടിന്. അപ്പ അ അവര് പിന്ന പോവാതെന്തോ പ്രശ്നായപ്പഴാണ് നമ്മൾ പിന്നെ പോവാൻ അങ്ങനെ സ്റ്റേ ഇത് ഇത് കണ്ടിന്യൂ വേറെ അടുത്തത് പോവ ട്ടില്ലേ. സ്റ്റേറ്റങ്ങാണ്ട് പോവത്തില്ലെ ആഹ് അപ്പതിന് പോവുമ്പം മ കഴിഞ്ഞവട്ടം പോവാൻ പറ്റാതിരുന്നത് എവര് പോവാതിര്ന്നാലത് ഫസ്റ്റുകാര് പോവാതിര്ന്ന് കഴിഞ്ഞാ സെ ക്കൻ്റ്കാർക്ക് പോവാ അങ്ങനെ
ഓഹ്. ആഹ് അങ്ങനൊണ്ട് ശരിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ലെ എപ്പഴോ
ആഹ് അപ്പൊ അന്ന് സി എ സി ക്കാര് പോവ് പോവില്ലാന്നുണ്ടെങ്കില് നമ്മക്ക് പോവാർന്ന് അങ്ങനെ ഒരിതുണ്ടായിരുന്നു.
ഓഹ് ഇതിപ്പ എന്തായാലും നമ്മള് പോവല്ലേ.
ആഹ് അത് ഇതെന്തായാലും ഇപ്പോ പോവും. ഇനിപ്പോ ഫസ്റ്റ് കിട്ടിയേക്കുന്നോണ്ട് കഴിഞ്ഞ വട്ടം ഫസ്റ്റ് കിട്ടാ ത്തൊണ്ട് ഈ വട്ടം എന്തായാലും പോവും. പോയാ നമ്മക്ക് തന്നെ ഫുള്ള് ആഹ് പക്ഷെ ഇപ്പ എല്ലാരും പറയുന്ന അടുത്ത വട്ടത്തി ഇനി എസ് എ ന്നെ ഭയങ്കര ഇതായിരിക്കുംന്നു പാടായിരിക്കുംന്നു ഫസ്റ്റ് കി കിട്ടാന് ന്ന് വെച്ച മൊത്തത്തിൽ ഓവറോള് കിട്ടാൻ തന്നെ കാര്യം ഇപ്രാവശ്യം എല്ലാരും നല്ല ഇതായിട്ടാണ് പെർഫോം ചെയ്തേക്കുന്നേന്ന് അപ്പൊ അതുകൊണ്ട് കിട്ടാൻ പാടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആഹ് എന്താവും എന്താ അടുത്തവട്ടം നമ്മളെ കയ്യിലല്ലേ ഇരിക്കുന്നേ ന്നെ.
ആഹ് സത്യം നമ്മളാളുടെ ഫോർട്ടിയേസ്
ആഹ് ഫോർട്ടിയേസ്
പിന്നെ പിന് ആഹ് ശരി ശരി